ആഹ് കിട്ടുന്നുണ്ട്.
ഉം കൊഴപ്പില്ല.
ആഹ്.
ഏഹ് ഉം എന്നാട്ക്കുആയിര്ന്നു ഉച്ചമയക്കത്തിലാണോ?
ആഹ് മോളൊറക്കാണ് മോള ഒറക്കാണ് അപ്പൊ. ഭക്ഷണൊക്കെ കഴ്ച്ച് കെട്ക്കാണ് ഉം. ഒർങ്ങു ഒർങ്ങീക്ക്ണോള് മോള് ഒർങ്ങിക്ക്ണ് അപ്പൊ ഒറങ്ങുന്ന സമയത്തെ വിളിക്കാൻ പറ്റുള്ളൂ.
ആഹ്.
അല്ലെങ്കി ഒച്ചംമ്പിളിയൊക്കെ ആവുമ്പളെ വിളിക്കാൻ പറ്റൂല.
ആഹ് അതെലെ ഉം ഇന്നിപ്പ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കിയേ?
ഇന്ന് ഫുഡ് ചെമ്മീനാണ് ചെമ്മീൻ വര്ട്ടി. പിന്നെ കർമൂസക്കറി.
കർമൂസ് കപ്പങ്ങ്യാ. കപ്പങ്ങാണോ കർമൂസ്. കർമ് അന്ന് ചെ. ആഹ് മ കറർമൂസല്ലേ ക എന്തെന്നാ പറഞ്ഞെ.
കർമൂസ കർമ്മത്തിന്നൊക്കെ പറയും.
പപ്പായാണോ പറയുന്നേ?
ആഹ് അതെ പപ്പായ.
ആഹ് പപ്പായ ഞങ്ങക്ക് ഇവിടെ കപ്പക്ക്യാന്ന് പറയും.
കപ്പങ്ങ്യാന്ന് ലെ.
ആഹ് കപ്പങ്ങ്യാന്ന് പറയും പിന്നെ ഞാൻ ഓമക്ക്യാന്ന് കേട്ടിട്ടുണ്ട്.
ആഹ് ഓമക്കാന്ന് ഇവിടെയാ അങ്ങനെ പറയാ.
ആഹ് ആ് നമ്മുടെ ഇവിടെ മൈനായിട്ട് കപ്പങ്ങ്യാന്ന് പറയാ.
കപ്പങ്ങന്നല്ലേ പറ്യൽ ഉം. ഞങ്ങളിവിടെ കർമ്മത്തിന്നാ പറയാ കർമ്മത്തി, കർമൂസ, അങ്ങനെയൊക്കെയാണ് പറയാ.
ആ പലയിടത്തും പലതലോ പറയുന്നേ അതെങ്ങനൊ കറി വെച്ചപ്പം.
ഇത് ഞങ്ങള് തേങ്ങ അരച്ചിട്ടൊക്കെ. വെക്കും തേങ്ങയും ചെറിയുള്ളിയും. ഏഹ് വലിയജീര ഏ ചെറിയ ജീരകൊക്കെ ഇട്ട് ങ്ങാണ്ട്.
ആ മറ്റേ വെള്ള കളറ് കറിയാണോ? ഓലൻ ഓലനാണോ? മഞ്ഞകളറ് അപ്പൊ അതില് പുളി എന്തേലും ചേർക്കോ?
ആ കർമ്മത്തി ഇട്ട്കാണ്ട് പിന്നെ പുളി പാരും.
ആഹ്.
കുക്കറൽടിക്കുമ്പള് കർമത്തി ഇട്ട്ങ്ങാണ്ട് പച്ചമൊളക് ഇട്ട്കാണ്ട്. പിന്നെ കൊർച്ച് പുളി പാർന്ന്കാണ്ട് പിന്നെ അര്ച്ചതൈക് പാരും.
ഓഹ് അങ്ങനെയാണ്ല്ലേ ആ നമ്മളിവിടെ. അത് ഹ് തോരം വയ്ക്ക്യും പിന്നെ മോരിന്റെ കൂടെ ഇടുകയും ചെയ്യുള്ളൂ.
ആ ഇത് ഞങ്ങൾ മോരിന്റെ തൈരിന്റെ കൂടെക്കെടും.
ആഹ് പിന്നെ നമ്മള് മറ്റേ ഓലൻ.
മിക്സീൽ അടിക്കലാ. ചെയ്യ മിക്സീലടിക്കുമ്പോളാണ് തൈര് പാരാ.
ആ ആ ആഹ്.
ആ.
ആഹ് ഇങ്ങനെ കറിവെക്കലില്ല കപ്പങ്ങ്യ പിന്നെ അല്ലെങ്കി എനിക്ക് തോന്ന്ണ് മീന്റെ. കൂടെക്ക്ട്ട് ഉണക്കമീന്റെ കൂടെട്ട് കപ്പങ്ങ്യ കറി വെക്കൂ തോന്ന്ണ് അല്ലാതെ കപ്പങ്ങ. മാത്രായിട്ട് കറി വെക്കലില്ല പൊതുവേ ആ സാധനം ഇവിടെ ആർക്കും ഇഷ്ട്ടല്ല.
ഇവിടെഅങ്ങനേണ് ചെയ്യ ഇവിടെ എല്ലാർക്കും കപ്പ. കറിനോടു മീൻ മോളക് ഇട്ടിട്ട് മീൻ മീൻ കറി തേങ്ങ അരച്ചിങ്ങാണ്ട് അങ്ങനെക്കെ
ആണല്ലേ ആൻ എന്തായാലും ഇവിടെ നമ്മക്ക് കൂടുതലും എറച്ചി മീനുകളോടും തന്നെ താല്പര്യം എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഷ്ണം എറച്ചി മീനും വേണം പച്ചക്കറി പിന്നെ ആകെ തോരൻ വെയ്ക്കും ഞങ്ങള് ആ ഏ എന്നുംന്ന് പറഞ്ഞ ആഴ്ചേല് ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ മേടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ട മീൻ അപ്പം എനിക്ക് എന്തെങ്കിലും മീൻ ഇണ്ട് എ റച്യോ എറച്ചീനേക്കാളും എനിക്കിഷ്ടം മീനാ
എനിക്കും അതെന്നെ എറച്ചിനെ ക്കാട്ടിലുംമീന
ആ അപ്പൊ അന്നേരം ന്തായാലും ആ മീന് ഇണ്ടാവും മീനും എറച്ചി എന്ന് പിന്നെ കൊച്ച് സ്കൂളിൽ പോകുമ്പോ അവന് കൊടുത്തു വിടാനൊക്കെയിട്ടും എറച്ചി മീനും ഉണ്ടാവൂലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ തോരൻ വെക്കാനാണ് സാധനങ്ങൾ മേടിക്കണെ പിന്നെ വല്ലപ്പോഴു ഒക്കെ മാസത്തിൽ ഒരിക്കൽ ന്നൊക്കെ പർഞ്തിന് സാമ്പാർ വെയ്ക്കും അവിയല് വെയ്ക്കും ഉം മോര്കറി പിന്നെ എടക്ക് വെയ്ക്കും അങ്ങനെയൊക്കെ
ആഹ്
അല്ലാതെ പച്ചക്കറി ഈ പറഞ്ഞ മാതിരി വേറെ ഒന്നുല്ല പിന്നെ ഏലക്കറികളൊക്കെ തോര ൻ വെയ്ക്കും
ആ എലക്കറികളൊക്കെ ഞങ്ങള് വേക്കല് ണ്ട്
ഉംഅത് എനിക്ക് ഇവിടെ എല്ലാർക്കും തന്നെ ഇഷ്ട വ നമ്മുടെ പറമ്പില് ചീരയില മത്തേലൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് ന മ്ള് തോരൻ വെക്കയൊക്കെ ചെയ്യും പച്ചക്കറി നടും പച്ചക്കറി നടുംന്ന് പർഞ് ഞ്ഞ ഈ എലേടെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മത്തയും ഏ പിന്നെ ചെര ചെരക്കാന്ന് പറയ ണത്റിയോ ആ അത് ഒക്കെ നടും പിന്നെ എ ചീരണ്ട് അങ്ങനെള്ള സാനങ്ങളൊക്കെ നടും പിന്നെ എ വേറെ കുമ്പളങ്ങണ്ട് ആ അതൊ ക്കെ ഒരുപാടുണ്ടാവൂലോ ചുമ്മാ കേറി പോയി കഴിഞ്ഞ പിന്നെ ചെറിയ രീതിയില് മൊളക് ആ ഞാന് മാത്രല്ല ഉമ്മച്ചി ഒക്കെ കൂടിട്ടാ നടുന്നേ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി പച്ചക്കറികളൊക്കെ നമ്മള് നടുന്നെ പിന്നെ ക പ്പാ ചേന ചേമ്പ് അതൊക്കെ നടുമ്പോ വല്യ ആൾക്കാരാ നട പിന്നെ വാഴയൊക്കെ വെക്കുന്നതും ക്കെ അവരാ വെക്കുന്നത് അത് നമ്മള് സമയവുമ്പോ ഏ
ഉമ്മയ്ക്ക് ഓക്കെ ആവു ലേ വെക്കാൻ
ആ ഉമ്മിച്ചിയ അതൊക്കെ വെക്കുന്നത് കൃഷിയുടെ മെയിൻ ആൾക്കാര് അവരാണല്ലോ അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെ ബാക്കിയുള്ളത് പറമ്പില് എ തെങ്ങൊക്കെണ്ട് ജാതിണ്ട് അങ്ങനെ കൊറെ സാധനങ്ങുണ്ട് ഇപ്പൊ ജാതിക്കാടെ സമയാണല്ലോ ഉം പക്ഷെ പ്പൊ മഴ ആയതോണ്ട് അതിന്റെ പൂവെല്ലാം എന്താ ക്ലിയർ ആവുന്നില്ലല്ലോ ആ ഞാവല് ഇവിടെ കാട്ടില്ണ്ട് അതല്ലാതെ വീട്ടിലൊന്നുംല്ല
ഏഹ്
ഞങ്ങള് ഇന്നാള് ഇവ്ടെ ഈ വഴിയില് പോയപ്പം അവിടെന്ന് കൊറച്ച് മേടിച്ചായിരുന്നു പക്ഷെ അത് കാ കിലോയ്ക്ക് നൂറ് രൂപയായിരുന്നു
ആഹ്
റ്റമ്പത് ഗ്രാമിന് നൂറ് രൂപ അത് പക്ഷെ പുറത്തുന്ന് എവിടന്നോ വരുന്നാന്ന് പറഞ്ഞു കർണാടകേന്നങ്ങാണ്ട് വരുന്നതാന്നാ പറഞ്ഞത്
ആഹ
എന്നിട്ട് ഞങ്ങള്ൾ പിന്നെ നൂറ് രൂപയ്ക്ക് കൊറച്ച് മേടിച്ചു കഴിക്കാനുള്ളരു കൊതി കൊൊണ്ടങ്ങ് മേടിച്ചു കൊഴപ്പ പ്പല്ല നല്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ ഇപ്പൊ നാടനൊന്നും കിട്ടാൻ ല്ലല്ലോ അപ്പൊ പിന്നെ നമുക്ക് ആ് അങ്ങനെയൊക്കെ എവിടുന്നേലും ഒക്കെ ഇങ്ങനെ കാണുമ്പോ പെട്ടെന്ന് മേടിക്കും ഇപ്പൊ പിന്നെ ഇവിടെ കൂടുതലും ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ റമ്പൂട്ടാൻ ഇതൊക്കെയാ റമ്പുട്ടാനൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്
ഇപ്പറംമ്പുട്ടൻന്റെ ഇപ്പ കാലാണ് ഇപ്പൊ എല്ലാരും അതാണ് വേടിക്കുന്നത് ഇപ്പൊ റംമ്പൂട്ടനെ ആഹ് പഠറംമ്പൂട്ടാൻ നല്ല രസാണെന്ന് പറഞ്ഞിട്ടെ എല്ലാരും അതാണ് ഇപ്പൊ മേടിക്കുന്നത്
ഭൂട്ടാനിൽ ഈ പറയുന്ന ഒരുപാട് ഗുണങ്ങളൊന്നും ഇല്ലാന്നാ പറയുന്നേ എനിക്ക് അ കറക് ായിട്ട് അറിയില്ല കേട്ടോ അതില് വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ട്ന്നല്ലാതെ ആ പെട്ടെന്ന് നമുക്ക് നീർികട്ട് വരുകയും ചെയ്യും റംമ്പൂട്ടൻ ഒരുപാട് കഴിച്ച ഞങ്ങൾക്ക് ആ ഉണ്ടായ സമയത്ത് ഞങ്ങള്ൾ കൊറേപറിച്ചു കഴിച്ചു അന്നിട്ടെന്നെ പറ്റിഴ ഞങ്ങക്ക് എല്ലാർക്കും തൊണ്ടവേദന തുടങ്ങി
ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഉണ്ടാവല്ലോ
ആഹ്
അവർക്കൊക്കെ നല്ലത് അവർക്കൊക്കെ നല്ലതാണോ ലോ
ആഹ് ആണല്ലേ പക്ഷെ അതിന് ഭയങ്കര മ ധുരോണ്ടല്ലോ അപ്പൊ അന്നേരം അതിന്റെ മധുരം പ്രശ്നവില്ലേ
അതെ ഇപ്പ ഏതാ ഡോക്ടർമാരൊക്കെ അങ്ങനേ പറയല് റംബൂട്ടൻ ഒന്നും അങ്ങനെ കൊഴപ്പൊന്നും വരൂല്ലാന്ന പറയ
ആഹ് എനിക്കതിനെ പറ്റിട്ട് വലിയ കാര്യായിട്ട് അറിയില്ല
അതിന്ന് മരുന്നങ്ങനെ വരൂല്ലാന്നാ പറഞ്ഞ് കേട്ടത്
ആഹ് അന്ന അങ്ങനെ ഇണ്ടാവുമായിരിക്കും നമ്മൾക്ക് അതിനെ പറ്റീട്ട് അറിയില്ല പിന്നേ യാത്രകളൊക്കെ ഇഷ്ട്ടാണോ
ആഹ് യാത്രകളൊക്കെ പോക്കെണ്ട് അത്ത ഇവടില്ല വിദേശത്താണ് അപ്പൊ അതുകൊണ്ട്
ഉ
അപ്പങ്ങനെ വല്ലാതെ പോക്കില്ല മൂന്ന് മക്കളള്ളതല്ലേ മക്കൾക്കു സ്കൂളും കാര്യൊക്ക ഇള്ളതല്ലേ
അപ്പ വെക്കേഷന് വരുമ്പ പോവൂലേ
ഏഹ് വെക്കേഷനൊക്കെ വരുമ്പോ വീട്ടക്ക് വരുമ്പളും അപ്പോ ഫാമിലി യായ്ട്ടൊക്കെ പോവുന്നല്ലാതെ
ആഹ്
എല്ലാതും
അല്ലാതെ പോവുന്നില്ലാലെ
ആഹ് നിങ്ങളൊക്കെ പോയ് വിദേശത്ത്
ഞങ്ങള് പോവും ഞങ്ങള് ഇടക്ക് ഇങ്ങനെ തോന്നുമ്പോഴൊക്കെ എങ്ങോട്ടേലൊക്കെ പോകും ഏഹ് പിന്നെ ഏഹ് അടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നമ്മള് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പം ച ചുമ് വൈകിട്ട് ഒക്കെ രാവിലെ ഇപ്പൊ രാവിലെ മുതൽ എല്ലാവരും ഫ്രീ ആക്കെ ആയിട്ടി ഇരിക്കുകയാണെങ്കിൽ ഒരു വൈകി ട്ട് നമുക്ക് എവിടേലും പോവാന്നും പറഞ്ഞിട്ട് ചുമ്മ പോവും ഞങ്ങടിവിടെ ആഹ് അന്നേരം വെറുതെ പോയി ഒരു ചായൊക്കെ കുടിച്ചിട്ട് ഞങ്ങള് തിരിച്ച വരും പിന്നെ ഇന്നാള് ഞങ്ങള് ഇവിടെ ഒരു അക്വഡേറ്റൊണ്ടായിരുന്നു
മക്കൾക്കൊരു രസായിക്കാരം പാർക്കൊക്കെ ബീച്ചിക്കക്കെ പോണത്
ആഹ് നമുക്കിവിടെ ബീച്ചൊന്നും അടുത്തില്ല നമുക്ക് ബീച്ചൊക്കെ ദൂരം പോണം
ആഹ്
പിന്നെ പാർക്കിലൊക്കെ കൊച്ചിനെയും കൊണ്ട എങ്ങാനും പോയാ പോയി അത്രേ ഉള്ളൂ. അതല്ലാതെ ഏഹ് പാർക്കിലും പോകില്ല. ഞങ്ങള് ചുമ്മ ഇവിടെ നമ്മള് ഈ വെള്ളത്തിൽ ചാടാൻ ഭാഗുള്ള സ്ഥലങ്ങളൊക്കെ ഇണ്ടേ അപ്പൊ ഇന്നാള് ഞങ്ങളെന്നിട്ട് ഒരു ദിവസം വല്യ രീതിയില് പ്ലാൻ ചെയ്ത് ആഹ് അന്നിട്ട് അവിടെ ചെന്ന് നീങ്ങീങ്ങിയപ്പെ അവിടെ വെള്ളം ഇല്ല. അവിടത്തെ എന്തോ ഇത് കംപ്ലൈയിന്റ് ആയിട്ട് വെള്ളം തുറന്ന് വിട്ടേക്കുവാരുന്നു. പണ്ട് ഞങ്ങള് പിന്നെ പോയിട്ട് തിരിച്ച് വന്നു തിരിച്ചു വന്ന വഴിക്ക് ഭയ ങ്കര മഴ ഞങ്ങളാണ് ഈ ടു വീലറിലാണ് പോയത്. ഞങ്ങള് ര മൂന്ന് വണ്ടീം കൊണ്ട് പോവുക ചെയ്ത്.
ആഹ്
ട്ടാ ആ മഴ നനഞ്ഞ് ഞങ്ങൾ ഒരിടത്ത് ഒരു കടയിൽ കയറി നിന്നു ആ കടേലാണേച്ചി ചായില്ല എന്നിട്ട് അവിടുന്ന് എന്തൊങ്കിലുമൊ ലെയ്‌സോ കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളവിടുത്തെ മഴ കൊറഞ്ഞ് ഇനിയിപ്പം വന്ന് വേറൊരിടത്ത്ന്ന് ആഹ് ഒര് ചായ കുടിക്കാൻ വേണ്ടി കേയറി അ പ്പാ അവിടെ ബജി ഇണ്ടായിരുന്നു ബജി ഓർഡർ ചെയ്തു. പക്ഷെ ബജിണ്ട് പക്ഷെ അവിടെ ചായയില്ല. പണ്ട് ഞങ്ങള വീടിന്റെ അവിടന്ന് ബജി മേടിച്ച് കഴിച്ചിട്ട് ചായ കുടിച്ചില്ല. ആഹ് എന്നിട്ട് ഞങ്ങള് കൊറച്ചു ദൂരം കൂടെ വന്ന കഴിഞ്ഞഞ്ഞപ്പോ ഒരു ചായ ക്കട കണ്ട് അവടെ കയറി ഞങ്ങള് ചായെ കുടിച്ച് അന്ന് രസായിരുന്നു. ഉ ചായ കുടിക്കാൻ വേണ്ടി മാത്രം പോയ പോലെ ആയി പോയി. ഉം അങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ പോവും പിന്നെ.
സ്നാക്സ് ഉണ്ടാക്കിയൊന്നും പറ്റുലല്ലോ മക്കൾക്ക് എന്താ നമ്മള് എ ഹോട്ടലന് കഴിക്കുന്നത്. അതാണ് മക്കളക് പിടിക്കുള്ളു.
ആ മക്കക്ക് ആ നമ്മള് എണ്ണ പലഹാരം ഒന്നും അങ്ങനെ.
പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കലെന്നല്ല ഞാന്. പക്ഷെ ആ കൊറച്ചീസ്തിന് പൂതിയാവുമ്പോളൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ.
ആഹ ഞങ്ങള് നേരത്തെ റമളാനില് എല്ലാ ദിവസവും ഉണ്ടാക്കുവായിരുന്നു. പിന്നെ ഇപ്പ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞഴിഞ്ഞാ. ആ ഇത്തവണത്തേക്കെ റമളാൻ ഭയങ്കര ഹെൽത്തി റമനാൻ എന്നുള്ള രീതിയിലായിരുന്നു. എണ്ണ എണ്ണ കടികൾ വേണ്ട ഒൻള്ളി ഫ്രൂട്സ് ആന്റ് ജ്യൂസ് അങ്ങനെ.
പോയിച്ച ആ അങ്ങനെ
ആ ആ കാരണം ആ കോവിഡിന്റെ സമയത്ത് നമ്മള്. ആ വീട്ടിലിരുന്ന് ആ നോമ്പോലോ എല്ലാവർക്കും അപ്പൊ എല്ലാരും വീട്ടിലുള്ളപ്പോ നല്ല രസല്ലേ? അപ്പൊ ഞങ്ങള് ഓരോ ആൾക്കാരും ഓരോന്ന് ഇണ്ടാക്കും.
ആഹ്
അങ്ങനെ ഉണ്ടാക്കി തിന്ന് തിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ. സാധാരണ നോമ്പില് ക്ഷീണിക്കുന്ന ആൾക്കാരെല്ലാം മൂന്നും നാല് കിലോ കൂടാൻ തുടങ്ങി. അന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നെ അത് കുറയ്ക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു.
ആഹ് ഓ
ഉ അതെ അന്ന് ചെയ്യാ ഞങ്ങള് വീട്ടില് ഒരു ട്രിപ്പ് ഉണ്ടാക്കും. അപ്പൊ ചേട്ടന്റെ ഒക്കെ വീട്ട് അടുത്തണ്ട് അവരും വേറെ എന്തേങ്കലും ഉണ്ടാകും. അന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് അങ്ങോട്ടും കൊണ്ട് കൊടുക്കും. അവരുണ്ടാക്കിയത് ഇങ്ങോട്ടും കൊണ്ട്ന്ന് തരും. അപ്പൊ ഇതെല്ലാം കഴിക്കണല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു. അള്ളാ അന്ന് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നുന്ന് അറിയോ?
ഏ